ഹലോ ആ എന്തൊക്കെണ്ട് സുഖാണ് നല്ല വർ ത്താനം എന്തെല്ലാ നിങ്ങളെ വിശേഷം?
ചാകുടിച്ചോ?
ചായ്കുടിച്ചിട്ടില്ല ഞങ്ങളിന്ന് ഫഗ്ഷൻ നിണ്ടായിരുന്നു. അ ഫഗ്ഷൻ കഴിഞ്ഞ് വന്നതാണ്. പ്പൊ പയസണ്ട് അത് കുട്ടികക്കൊക്കെ എടുത്ത് കൊടുക്കാണ്. എന്തെക്കെന്നിട്ട് അവിടെ വിശേഷം എങ്ങനെ കാലാവസ്ഥയൊക്കെ?
ഇവടെ നല്ല വെയിലാ.
ആ ഇവിടേം നല്ല വെയിലാ രണ്ട് ദിവസായിട്ട്. നല്ലെ വൈകുവല്ലേ? ഉം തുണികളൊക്കെ ഒണങ്ങിയോ?
ആ മിഞ്ഞാത്തെ ഇന്നല്ത്തെ വെയിലിനാ ഒണങ്ങിയത്.
തൊടങ്ങീലേ ന്തക്കെയ ന്ന്ട്ട് ന്ത് ചെയ്യണ് വർക്ക് ചെയ്യണൊണ്ടോ
ഇല്ലില്ല വീട്ടിലന്നെ
വീട്ടിലന്നെ ല്ലേ
ഉം
ക്കേ
കുട്ട്യള് മൂന്നാള്
മൂന്നാള് ഉം ചെറിയ കുട്ട്യളാ വല്തോ
വല്ത് പ്ലസ്ട് കയിഞു
ഉം
പിന്നെ എട്ടാം ക്ലാസ്സ് രണ്ടാം ക്ളാസ്
ട്ട് ഉച്ചയ്ക്കത്ത്കകെന്തായ്ര്ന്ന് ഫുഡ്
ഉച്ചക്ക് തേങാകറിയും പിന്നെ പയറുപ്പേരിയും കയ്പങ്ങാപ്പേരി അച്ചാറും
മീൻ കിട്ടീലാല്ലേ ബിരിയാണി പായസം എന്തൊക്കെന്ന്ട്ട് വാക്കി വിശേഷങ്ങള ക്കെ പറയൂ ന്തേലും വർക്ക് ചെയ്യ്ന്നൊണ്ടോ
ഇല്ല വീട്ടിലന്നെ വർക്ക്‌ ചെയ്യ്ണൊന്നുല്ല
ഞാന് വർക്ക് ചെയ്യണില്ല വീട്ടിലന്നെ
ങാ എത്ര മക്കള്ണ്ട്
എനിക്ക് രണ്ട് മക്കള് വല്ത് അഞ്ചില് അഞ്ചാംക്ലാസില ലാണ് ത് മൂന്നാംക്ലാസിലാണ്
ആ
ന്ന രാത്രിയത്തേക്കെന്ത ചോറ ചോ-റും കറിം
ആ ചോറ്ണ്ട്
ഷുഗറിന്റെ പ്രഷ
ഇല്ലല്ലാന്നല്ല അല്ല ആസ്പിരിൻ
എന്തേലും വർക്ക് യാനെന്തേലും താല്പര്യണ്ടോ
എങ്ങനെ
അല്ല ഓൺലൈനായ്ട്ടും അങ്ങനെന്തേലും വർക്ക് ചെയ്യാനൊന്തിനോടെങ്കിലും ഹ അ ഇഷ്ടൊണ്ടോന്ന് ചോയ്ക്യ
ആ അങ്ങനെ ചെയ്യ ചെയ്യാനൊന്നുംതാല്പര്യൊന്നുല്ല. ഞാന് അക്കൗണ്ടിങ്ങിന്റെ പണി ചെയ്യും
ആ അക്കൗണ്ടിന്നു സിഗ്നൽ കഴിഞ്ഞിട്ടാ അതാ പ്രശ്നം
അല്ലല്ല വർത്തനോട്ട് നമ്മടെ കുടുംബ ഉം അങ്ങനെ പോയി ഇല്ല ഞാൻ പോയിട്ടില്ല പിന്നെ
ആ ഉം എപ്പ വേണെങ്കിലും അമക്ക് പോവാ
ഉം അപ്പോഴ് അപ്പത്തിനോക്കെ മറ മോള് പോണ് പഠിച്ചതൊക്കെ
ആ നമ്മള അങ്ങനെ എന്ത് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് അങ്ങന ചെയ്യാണം അപ്പോളാണ് ന നമുക്ക്ത് മറക്കാതിരിക്കോളോ വേറെന്നട്ട് വേറെന്താ
ഉം അ ഉം ആ ഇഷ്ടാണ് പോവല്ലനൊള്ളു അങ്ങനൊന്നും പോവല്ല്യ എപ്പോളെങ്കിലൊക്കെ
ഇല്ല എല്ലാരും അങ്ങനെ തന്നെ ആ ഞങ്ങൾ അങ്ങനെ - ട്രെയിൻ ഒക്കെ പോകും അങ്ങനെ ഒക്കെ തന്നെ
തൊട്ട് നക്കണ ചിക്കൻ വേണ്ട
ഏ
മടിച്ചു നിൽക്കണ്ടു പോവാം
ആ പുറത്തിക്ക്, ഹസ്ബൻഡ് നാട്ടിൽ ഇല്ല, ഹസ്ബൻഡ് പുറത്താണ് വർക്ക്‌ ചെയുന്നത് ആകുമ്പോൾ നമ്മള് പുറത്തുകൊടി ഒക്കെ പോവും ചെയ്യും ഇല്ലാത്ത സമയത്തു അങ്ങനെ എങ്ങ്ങും പോവില്ല പിന്നെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ട്രിപ്പ്‌ ഒക്കെ ചെറുതായിട്ട് പോകും എന്നല്ലാതെ ഞങ്ങൾ പുറത്തു പോയിട്ടു അങ്ങനെ ഭക്ഷണം കഴിഴിക്കുവോ ഒന്നും ചെയ്ല്ല
എനിക്കും ഇഷ്ട്ടമാ പുറത്തു പോവാൻ
പുറത്ത് പോകാൻ ഒക്കെ ഇഷ്ടമാണ് കൊണ്ടുപോകാൻ ആൾ ഇല്ലന്നേയുള്ളു ഉം നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ ആളില്ല
മ്
നേരം വെളുത്ത് മാറ്റി ഒരുങ്ങി പോകാൻ ഭയങ്കര ഇഷ് - ഞമ്മൾ വിചാരിച്ചത് മാറി ഏ ഏ ഇല്ല ഞാന് എന്താണ് ഇത് ഇട്ക്കണം വിചാരിചാണ്ണ്ട് എന്താണ് ടു വീലർ
എ ഇനിക്ക് ഇത് കിട്ടീക്ക്ണ്
ആ ഇങ്ങള് ഡ്രൈവിംഗ് പഠിച്ചതാണോ
ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാണ്ട്
ആ അവിടെ പോയി പഠിച്ചു ഡ്രൈവിംഗ് സ്കൂളിൽ ല്ലെ
സ്കൂട്ടി നിർത്തീട്ട്
എന്റെ ഹസ്ബൻഡ് ഇതേ മാരി എന്താണ് ടു വീലർ പോയി പഠിക്കേണ്ട ർഞ്ഞു
ആ
വീട്ട്ന്ന് പഠിക്കാണ് ഞമ്മക്ക് സ്കൂട്ടി ഉണ്ട് ഇവിടെ അപ്പൊ അതിന്മേൽ പഠിച്ചിട്ട് ലൈസൻസ് എടുത്താ മതി അല്ലാതെ പോയി പഠിച്ച്ക്കാണ്ട് ലൈസൻസ് എടുക്കേണ്ട ന്ന് ബഡ്ജറ്റ് കൂടും ഒമ്പത്തിനായിരം ർപൃ എന്തോ ആണ്
എട്ടായിരം രണ്ടും കൂടി കാറും ബൈക്കും കൂടി അല്ലെ
അല്ല കാറും ബൈക്കും കൂടി പതിനഞ്ച് വര്ന്ന്ണ്ട്
ഇമ്മേ ഇവിടെ രണ്ടും കൂടി എട്ട് ഒള്ളൂ
ആ ഇവിടെ പതിനഞ്ച് ഇണ്ട് അത് ഞമ്മൾ ലൈസൻസ് മാത്രം ടുക്കുമ്പോൾ ആണ് അങ്ങനെ ഞമ്മൾ സ്കൂളിൽ പോയി ഡ്രൈവിംഗ്
പഠിച്ച്ക്ക അതിന് കാർ ബൈക്ക്ന്റെ കിട്ടൂല്ലട്ടോ ബൈക്ക് ന്റെ ഞാൻ ഇവിടെന്ന് പിന്നെ എക്സ്ട്രാ പൈസ ഇരുന്നൂറ് പ്യ കൊടുക്കണം ഒരു മണിക്കൂറിന് കാറിന്റെ ത് ഞമ്മൾതിന് ഇരുപത്തിഅഞ്ചു ക്ലാസ്സ്‌ ഉണ്ടാകും കാറി അയി അയില് എട്ടും വരും എച്ചും വരും
ഞങ്ങൾക്കിവിടെ
എട്ട് അല്ല റോഡ്‌ ടെസ്റ്റ്‌ ഉം ആവും
ഞങ്ങൾ ഇവിടെ എന്താണ് ടു വീലറിന് മാത്രം ത്രം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒൻമ്പതിനായിരം ർപേണ് ലൈസൻസ് ഓട് കൂടീട്ട് അവര് അപ്പ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പ പറഞ്ഞു അത് വേണ്ട കാരണം സ്വയം ഓട്ടിപ്പടി
വണ്ടിണ്ടെങ്കിൽ വന്നു
പെൻഷന് മാത്രം നമുക്ക് രണ്ടായിരം റുപ്യ കൊടുത്താൽ മതിയാകും
ആഹ് അത് ന്തായാലും
ആ രണ്ടായിരം മതി
ആഹ് ബൈക്കിൽ മാത്രാണ്
ആഹ് ബൈക്ക് മാത്രം കൂട്ട്മാത്രല്ലേ കാറിനിപ്പ നാലോ അഞ്ചോ വരാണ്
മം ആഹ് ഉണ്ട് താഴത്തേക്ക് വരനുണ്ട്
അങ്ങട് വരനിണ്ട് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് പഠിക്കാനുള്ളൊരു ഇത് കിട്ടിട്ടില്ലെന്നുള്ളു പോണം ഇനീപ്പെതാലും പഠിച്ചങ്ങനെ ഹസ്ബൻഡ് വന്നിട്ട് പഠിപ്പി തരാർന്നിക്കാനാ
ആഹ് ശരി
ആ കുക്കൊക്കെ ചെയ്യും ബിരിയാണി ബിരിയാണി മന്ദി ഇനി പിറകുവശത്തു
ആഹ് എല്ലാം ചെയ്യുല്ലേ
ആഹ് എല്ലാം ചെയ്യും അത്യാവശ്യം വർക് ഇല്ല ന്നാ പിന്നെ അത്യാവശ്യം നമ്മെടെതക്കിത്തിൽ നമ്മള് ചെയ്യും
ആഹ് ആഹ് ആഹ് മാത്‍സ് മാത്‍സോ
എന്തേ
മാക്സ് എന്താ ണ്ടാലോയിച്ച ഇണ്ടാക്കാലോയ്ച
മാത്‍സ് ത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കലില്ല എപ്പോളെലുംഒക്കെ എന്തെലും വല്ല പയം പൊരിയണ്ടാക അങ്ങനെള്ളു അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചായ കടി ഒന്നും ഉണ്ടാക്കല്ലില്ല
ആ ആ
മ് വേറെ അവിടെ എന്തൊക്കെയൊ ണ്ട് എന്തോ ഞാൻ രാത്രി നല്ല ബിരിയാണിയുണ്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ ന്റെ വീട്ടിലായിരുന്നേ ഫംഗ് ചെന്നപ്പോ ഞങ്ങള് ഫംഗ് ഫംഗ്ഷൻ അല്ല എന്റെ വീട്ടില് ഞങ്ങള് എ ന്താതാണേ പോരുയിരുന്നു ഇവിടെ ന്റെ താത്താറും ഞങ്ങളെല്ലാരും മ്പാടെ ഉമ്മ അവിടെ ബിരിയാണി വെച്ചിരുന്നു അപ്പോ ബിരിയാണിയായിട്ട് വന്നതാണ് കുട്ടിആള് സ്കൂളിൽ പോയിന്നു കുട്ടി കളെ മ് പോന്നിട്ടുണ്ടായിരുന്നില്ല
ആ പ്പോൽക്കില്ലേ കൊണ്ടുന്നി ണ്ടാവും
ആ കഴിച്ചോ അപ്പോ അത് ആ ഫുഡ് ഉണ്ട് ബിരിയാണി ബിരിയാണി ഒക്കെ ഇഷ്ടല്ലേ
ആ
അവിടെ കുട്ടിയാക്ക് ചെറിയ കുട്ടിക്കല്ലാതെ താല്പര്യമില്ല ബിരിയാണിനോട് ആ ഈ ചെറുക്കന് അങ്ങനെ ബി മന്തി ഇഷ്ടോള്ളു ബിരിയാണി വല്ലാതൊ രു ഇഷ്ടല്ല ഓന്
ആ ആ
വേറെയെന്നാ
യ്യ് പൊയ് സുബഹിസ്കരിക്ക്
ഹലോ കേൾക്കണില്ലേ ആ
പിന്നെ എന്തൊക്കെ ണ്ട് ഓയിച്ച
വേറെന്താ സുഖാണ് ഞാൻ ഏഹ് ചെടികളൊക്കെണ്ട് ചെടിണ്ട് കൃഷ്യാട്ട് ഒന്നുല പിന്നെ വല്ല മൊള തൈ അങ്ങനത്തൊക്കെ ഉണ്ട് ചെടി നിങ്ങളോ അങ്ങനത്തും പോലെ ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ചെടി അങ്ങനത്തേട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ കൃഷി?
ആഹ ഞാൻ കൃഷി ചെയ്യലുണ്ട്. നെ കൃഷില്ല ചെടി. ശരിണ്ട്. പിന്നെ കൃഷി വന്നാ പയർ എന്തേ കുഴിച്ചിട്ടനി അയിൽ പിന്നെ ആക്കെ ഉണ്ടായി ഇരിട ഇങ്ങനെ വ ഇല്ല പൊന്തിട്ടില്ല
ആഹ് ഇനി അങ്ങനെ വലുതായ്ക്കോളും
പൂല് ചെടികളൊക്കെ ഉണ്ട്
ആഹ്
പിന്നെ ഉം പ്ലാവ് മാവ് റംമ്പൂട്ടാന് അങ്ങനത്തൊക്കെ ഒണ്ട് അത് ഈ പ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിന് റമ്പൂട്ടാന് പിന്നെ ആഹ് ചക്കായും മൂത്തു വരണു ആയിട്ടില്ല കുറേ കൊഴിഞ്ഞു പോയി ഇത് ആഹ് കായും തൈരും
ഇനിക്കും വാങ്ങണം റംമ്പുട്ടന്റെ എന്റെ തൈ ബെഡ് ചെയ്തത് വാങ്ങിയതാ
ആഹ് അത് പഞ്ചായത്തിന്ന് കിട്ടിയത് ഞാൻ പിന്നെ വേറൊന്നും വാങ്ങിയില്ല ആഹ് മേ ഒരു കൊല്ലം കൊണ്ട് കയിക്കണ എങ്ങാണ്ട് ഇത് പഞ്ചായത്തിൻ്റെ രണ്ടു മൂന്നാലു കൊല്ലം ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാല് കൊല്ലം ആയിട്ടുണ്ടാവും ഇപ്പ ഉണ്ടായിന് ആ ആഹ് മറ്റേതൊരു കൊല്ലം കൊണ്ട് കായി പിന്നെന്ത് ഞാൻ അത് കയിച്ചില്ല പൂച്ചിട്ടുള്ളൂ ഒരു കൊല്ലം ആയില്ല
പിന്നെ മാവ് കായിച്ചിപ്പോ മാവ് പുഴുക്കള്
ഇപ്രാവശ്യം എല്ലായിടത്തും നല്ലോണ്ണം മാ കായ്ച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ലേ ആർക്കും കുറെ കേട് വന്ന് പോയി
ആഹ് അത് എന്താവോ
ഈപ്രാവശ്യം എല്ലാവർക്കും ഉണ്ടത്
ആഹ് എന്നാ ഓക്കെ
അപ്പോ ശെരി
അ ആഹ് ന്നാ ഓക്കെ